അം.
കേൾക്കുന്നില്ലേ.
ആഹ് കേൾക്കിണ്ട്.
എന്താണ് വർത്താനൊക്കെ.
സുഖാണെ എന്താ അന്റെ വർത്താനൊക്കെ.
നല്ല അങ്ങനെ പോണ്
ചായുട്ച്ചാ?
ചായ കുട്ച്ച് നിങ്ങള് കുടിച്ചോ?
കുടിച്ചിട്ടില്ല ഞാനവിടെ ഇണ്ടാക്കി വെച്ചിട്ടുള്ളൂ.
ഉം എന്താ കടി?
കടി എന്താ വെച്ചാ ചക്ക ഏഹ് ചക്ക കൂട്ടാൻ ഉണ്ടാവൂലെ?
അഹ് ആഹ്.
ചക്ക കൂട്ടാന്. അനക്കെന്താ കടി?
അങ്ങനെ കാര്യമായിട്ടുല്ല ബിസ്ക്കറ്റും പലഹാരങ്ങളൊക്കെ
ആഹ് ആഹ് പിന്നെന്താ മഴ ഇണ്ടാ?
മഴല്ല രാവില ഉണ്ടേന് അവിടെണ്ടോ?
ആഹ് രാവിലെ ചെറുതായിട്ട് ഒന്ന് ഇണ്ടായിന് ഇപ്പോ വെയിലും വെളിച്ചൊക്കെ ഇങ്ങനെ കാണിണ്ട്. ഉം
ഉം ഉം ഉം.
വെള്ളോക്കെ ഉണ്ടാവൂല്ലേ ആദ്യം.
ഓ വെള്ളൊക്കെ ഇണ്ട്?
ഉം കെനറുണ്ടാ?
ഓ ഇവിടെണ്ട് വീട്ടിലന്നെ ഇണ്ട്.
ഉം. ഏഹ്.
മക്കളൊക്കെ സ്കൂളിട്ടന്നോ?
ആഹ് വന്ന് അയ്ന്റിക്കൂടെ ഫോണിമ്മെ കളിച്ചിട്ടും
ചായ കുടിച്ചേഞ്ഞിട്ടും.
ഓൽക്കിണ്ടാക്കി കൊടുത്തിട്ടേ. ഫോണുമ്മലൊക്കെ കളിച്ച് കൊണ്ട് നിക്കെനു പുറത്തും ഇവിടെ വെള്ളറ്റോടുണ്ട് മുന്നില്.
എങ്ങനെ?
തോട്ട്ക്കൂടി വള്ളം ഇങ്ങനെ പോയിട്ട് തോട് തോട്.
അവിടെ കളിക്കാൻ പോവലേയ്ക്കും.
അയിക്കൂടി വെള്ളം ങ്ങനെ പോരും ആഹ് ആയിക്കോടി വെള്ളം അങ്ങനെ പോകുമ്പോ പ്പം അതരെ വെള്ളം ഇല്ലാതായിട്ടേ പിന്നെ ഇവിടെ പന്തളി കുട്ടികള് പന്തളിക്കും അങ്ങനെ പോം പിന്നെന്താ കോഴിക്കളൊക്കെ ഇണ്ടാ ഇട്ടര്
കോഴിക്കൾ ഇവിടെല്ല അപ്പുറത്തൊക്കെ ഉണ്ട്
ആഹ് ഞാനിപ്പോ കോയിനെ ഉറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കി നക്കോ കുറുക്കനെറ്റോ കൊണ്ടോ വൃച്ചിട്ട്
ആഹ് ചെറുത് വലുതിനൊക്കെ കൊണ്ടോവും ഞാന് ഇല്ല ചെറുതും വലുതും ഒക്കെ ഇണ്ട് ചെറുത്ണ്ട് പിന്നെ വലുതും ഇണ്ട് അപ്പോ ഓലെ മ്മ് നേരത്തെ ഒന്ന് കാലോടാൻ വേണ്ടീട്ട് വിടേനു
ഏഹ് രാവിലെ തൊറ
ഓലിങ്ങനെ ഈല് വല്ല്യ കൂടാണ് നമ്മുടെ ഓൽക്കനെ അയിലേനെ അങ്ങനെ ഇതാവാന് വേണ്ടിട്ട് വിടാൻ വിടാതെ വളർത്തണ്ടേ അങ്ങനെ ഇണ്ടാക്കിയതാണ്
ആഹ്
അപ്പൊ പിന്നെ ന്റെ ഒരു പൊറതിയടിന് ഇങ്ങനോല് കരയണ കാണുമ്പോള് ആഹ് പിന്നെ കാലൊക്കോടാന് അപ്പം ഞാന്പ്പൊ ഇങ്ങനെ വിട്ട് ആഹ് അയിന്റുള്ളില് വെച്ച് കൊട്ക്കും പിന്നെ ഞാന് ഇപ്പം ഇങ്ങനെ നോക്കിയിരിക്കണ് എപ്പളാ പറയാൻ പറ്റൂല കുറുക്കന്മാര് അല്ല കൈ പെട്ട പിന്നെ
പിന്നെ എന്നും വരു
ആഹ് ആഹ് കൊറെ ആപ്പ ആദ്യൊക്കെ ഇത്ണ്ടാക്കിയ ഉടനെ കൊറേ കോഴിക്കള് ഇങ്ങനെ കൊടുന്നീനുട്ടാ അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുന്നീന് ഓരോന്ന് ഓരോന്ന് അന്ന്സൗക്കടു ണ്ടാവുവ പിന്നെ ഇങ്ങനെ ഈ കുറുക്കന്മാര് കൊണ്ടോവു ചെയ്യും തൊടീക്ക് പോയിട്ടെ അത് നമ്മളീ കൊണ്ടറ്ന്ന കോഴിക്കളാകുമ്പോ പിന്നെ അയിന്റെ ശേഷം നാടൻ കോഴിക്കള് കൊടന്നു അത് പിന്നെ അത്ര അതില്ല ഇപ്പൊ കൊഴപ്പൊന്ന് ഇല്ല അങ്ങനാണ്ട് വലുതായി കിട്ടി ഇപ്പൊ വിരിഞ്ഞ് ഇറങ്ങിയതാണ് ചെറുതെ മറ്റേത് പിന്നെ ഒരു ഓഹ് പൂവനാണ് പിന്നെ ചെറുതാണ് മൂടല്ലല്ലും ഒടങ്ങിട്ടില്ല ഇതെ ഇത് കോഴിക്കള കുട്ടികളെ കൊത്തിയാട്ടാണ്
അങ്ങനെ
ആഹ് ഇപ്പോ രാത്രിക്ക് എന്താ ഫുഡ് ആഹ് രാ രാത്രി എന്താ ഫുഡ്
രാത്രി ചോറും മീൻകറിയും
രാവില്ക്കത്താവൂലെ ഉച്ചക്കെ ഇണ്ടാക്കണെ ഒരാര് ഇണ്ടാക്കണ് ആഹ്
അവിട എന്താണ് എനി
കുട്ടികൾ സ്ക്ക ഇവിടെ അതന്നെ മുരിങ്ങാക്കായും പരിപ്പും പാടിയും കറി വെച്ചിട്ടോ പിന്നെ മീൻ ഇണ്ടായിനെ അതന്നെ മീൻ പൊരിച്ചതും പിന്നെ ജ്ജ് ഇവിടെ മുത്തച്ഛന്റെ വീട്ടിന്ന് ഇവിട ഒരു പഴയ വിരുന്ന്ക്കാര് ഇണ്ടായിന് അപ്പൊ മന്തി കൊടുന്നേനു അപ്പ അത് കൊടന്നിട്ടുണ്ട് വെക്കളാണ് ഇവിടെ അടുത്തന്നെയാണ് അപ്പൊ അതുണ്ട് ആഹ് അല്ല ഞാൻ കയ്ച്ചീന്റെ ശേഷാണ് കൊടുന്നത് ഞാന് പിന്നെ ഇനിയിപ്പോ രാത്രികൊക്കെ ഇപ്പ അതിണ്ട്
മക്കളൊക്കെ കയിക്കോ കയില്
ആഹ് കഴിക്കും മക്കൾകൊക്കെ അതായ മതി
മ്മ് എല്ലാർക്കും മന്തി കിട്ടിയ മതിയല്ലോ
ആഹ് എരു ഒന്നും വല്ലാതെ എരുണ്ടാവൂല മറ്റേ കച്ചറ വേസ് റ്റും ഉണ്ടാവൂല്ലയ്ല് ഒഴിവാക്കാന്
ഉം ഉം
കുട്ടിയാളക്കെ എവ്ടെ
ഇല്ല കല്യാണം കേയ്നില്ലാ
ഏഹ് ആഹ് എന്താ പഠിക്കാ
ആഹ് പഠിക്ക്യാ ഡിഗ്രി കയ്
ആഹ്
ഇങ്ങനെ നിക്കാ എന്തെങ്കിലും നല്ല കോസ് കിട്ടാണങ്കി ഇടക്ക അങ്ങന നിക്കാ
നോക്ക്ണില്ലേ കല്യാണം
ഇല്ലല്ലാ പ്പോക്ക്ല്ല
എന്തവാ ജോലിയ ജോലി ആവാ നോക്കാ
ഉം ജോലിക്കെ കിട്ടീട്ട് മതിയിവിയരിച്ചു
ആ ഇതില് മ്മേവലും ഉം
ഇമ്മക്കെണ്ടാവും വീട്ടില്
ഓ ഇണ്ട് ഇണ്ട്
പിന്നെ എന്താ നല്ല നല്ല മഴല്ലേനാ
ആഹ് ഇന്നലെല്ല നല്ല മയണ്ടേനു ഇന്ന്ണ്ടാ അവ്ടെ മയക്കെ
ഇന്ന് രാവിലെ ചെറ്തായിട്ട് ഇണ്ടായിട്ടോള്ളൂ പിന്നെങ്ങനെ വയ്ലേനേനു ഇപ്പനിദാ എവ്ട്ക്കോ നല്ല കാറ് കാണണ്ട് വെയ്ലാപ്പോ കാലാവസ്ഥ കൊഴ്പ്പല്ല്യ ന്ന അങ്ങനെ നാളെന്താ പാടവോ ആഹ് പതിനൊന്നീസം വള്ളക്കെ ഇണ്ടാവൂലേ ഇങ്ങക്ക്
വള്ളല്ലേ ഏരിയെ ടൗൺ ഏരിയെ
ഓഹ് വള്ളക്കെണ്ട്
കൈ കയ്യൂലേര്ക്കൂലെ
എങ്ങന
കൈ ഈ വേനൽ കാലായപ്പോ ഇണ്ടാ
ആഹ് വേനൽക്ക് ക്ക് വറ്റും
ആഹ് പിന്നെന്താ കാട്ടി എന്താ പൈപ്പ് വ ലൈൻ വെള്ളം വരോ എങ്ങനെ
കൊറച്ചൊക്കെ ഇണ്ടാവും കൊറവാണെന്നാലും വേനൽക്കാവുമ്പോ
ആഹ് അങ്ങനെ ഒപ്പിച്ച് പോവുല്ലേ
ഉം മ്ഹ്
ആഹ് പിന്നെന്താ മീന് കിട്ടിയാ
എങ്ങനെ
മീനൊക്കെ കിട്ടിയാ ചോയ്ച്ചാ
ഇല്ല
ആഹ് എന്ത്‌ ചക്കേ മാങ്ങേക്ക ഇണ്ടാ മാങ്ങ
ചക്ക
ചാക്കേം മാങ്ങേം
ആഹ് അവിടെ വീട്ടിലുണ്ടാ ചക്ക
ഇവടല്ല അപ്പറത്തെ വീട്ട്ന്ന് കൊണ്ടു വന്നേന് അപ്പ അങ്ങനെ അടെണ്ടോ ചക്കൊക്കെ ഹലോ ഹലോ ഹലോ